അല്ലേ
ആഹ്
ആഹ്
പറയോ വേറെന്തൊക്കെയാ വിശേഷം
വേറെ വേറെന്താ സുഖമായിട്ട് അങ്ങനെ പോണു പിന്നെ അങ്ങ്ട്ട് ഫുഡൊക്കെ കഴിച്ചാ
ഉം ഫുഡ് ഒകെ കഴിച്ചു
ഉം എല്ലാം കഴിഞ്ഞു കുളി കഴിഞ്ഞു മകന ഉറക്കി മകൾ വന്നു
ഏഹ് വന്നോ ഇത്ര പെട്ടെന്ന്
ഉം ഇപ്പം പിന്നെ ഉം മൂന്ന് ഇരുപതായില്ലേ
ഉം ഉം
ഓലെത്തി ഇനിയിപ്പ തന്നെയല്ലേ ഇനിപ്പ അപ്പത്ത്ന് ഓന് എണീക്കും പിന്നീ തന്നെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാണ് വിചാരിച്ചിരുന്നത് മുറ്റന്നാകെ തൂർന്ന് ആ തെങ്ങിന്റെ പൂവ് അടിച്ചോ ഇനി രാവിലെ നോ ക്കുമ്പോ വെള്ളേയിരുന്നേ
ആഹ് വെള്ളംണ്ട് ഞാന് അ അവിടുന്ന് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ മെല്ലെ തോണ്ടിയെടുത്തു
ആഹ് എനിക്ക് പിന്നെ പറ്റൂലാ ഈ തെങ്ങിന്റെ പൂവളാണേ
ഉം ഉം ഉ അതുണ്ട് അത് ഞാൻ വല്ലാതെ മെയിൻഡ് ചെയ്തില്ല
തെങ്ങിൻന്റെ പൂവാണ് നല്ലോണ്ണം ഉള്ളത് അത് നമുക്ക് ഇതന്നെ ചെയ്യണം അടിച്ചോരി തന്നെ ചെയ്യണം അതാണ്ച്ച ഞാൻ തോണ്ടിട്ടും തോണ്ടിട്ടും ഇങ്ങോട്ട് കിട്ടണില്ല
ഉം പിന്നെ എല്ലാ മറ്റേ കോസ്മസിന്റെക്കെ വിത്തുകൾ ചാടി കുറെ തയ്യിണ്ടാവുണ്ട്
ഇനിയിപ്പോ എല്ലാം മുളക്കായിരിക്കും ആ വേണ്ട കാടൊക്കെ വെട്ടിട്ട് കുഴിച്ചിടാനൊക്കെ പൂതി ഉം
ഇപ്പൊ ഇൻ്റൽന്ന് തന്നെ മി തെങ്ങിന്റെ ചോട് മൊത്തേ ഇതാണ് പറയ പിന്നെ മല്ലികന്റെ തയ്യയാളും കാശിത്തുമ്പന്റെ തയ്യാളും അതേപോലെ തന്നെ
അതൊക്കെപ്പ ആ മുന്നില് കുഴിച്ചിടായിരുന്നു പക്ഷെ കാടാണ്
അവിടെ നല്ല കാടുണ്ടേ അത് എങ്ങനെ ഇതാക്കുക എനിക്കറിയില്ല ഒന്നെങ്കില് മെഷീൻട്ട് കാടേല് വെട്ടുണുണ്ടെങ്കില്
ക്ക വേണം അല്ലെങ്കിൽ പിന്നെ ആദ്യം എന്താ കത്തി മൂർച്ച കൂട്ടണം
ആഹ്
ഞാൻ ഇന്നും ലെ ഇന്നലെയും തറവാട്ടിൽ പോയപ്പോ അത് മറന്നു കൊണ്ടുപോവാന് അവിടെ എത്തുമ്പോ ആഹ് ആഹ് കരുവാന്റെ അവിടെ എത്തുമ്പോളാണ് അത് ഓർമ്മ വരിക
ആഹ്
ആഹ് എന്നാ പിന്നെ പിന്നെ ഗ്ലൗസ് ഉണ്ടല്ലോ സനുവിന്റെ ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കായിനു
ആഹ്
എന്തായാലും ഇപ്പൊ കാട് കളയണല്ലോ നല്ലോണം ഉയർന്നിക്കണ് ഉം
ഞാൻ പറയ്പലൊക്കെ സുഖംന്നിട്ടോഎന്നാ ഒരു അഞ്ഞൂറ്റുപയോ പിന്നെ നൂറ് ഇത് കൊടുത്തിട്ടൊക്കെയ് നമുക്ക് അത് കൊടുത്തിട്ട് വെട്ടി തരിയാണെങ്കിൽ ഫുളായിട്ട് രണ്ടാ വെട്ടി തയ്ച്ച ഒരു കാര്യമായിരുന്നു
ഉം ഉം ഇനിയിപ്പോ ഇവരെ ആഹ് എന്താ ഏർ ഫൈറൂസാൻറിറ്റാത്തോടൂലേ അവിടെൊക്കെ വെട്ടല്ലാം ഇണ്ടാവുമല്ലോ കാരണം നല്ലോണ്ണം കടക്കണം ഒന്ന് പറഞ്ഞു നോക്കിയാ മതിയല്ലേ
ആ ആ പോല വീട്ടിട്ടുണ്ടെങ്കില് നമുക്ക് ഒന്ന് അങ്ങനെ പറഞ്ഞ് നോക്കിയാൽ മതിയായിരുന്നു
ആഹ് പഴം വെറുതെ പോവോന്നാവോ
അത് ഓല് കൊണ്ടോണില്ല കിള്യാള് ഓൽക്ക്‌ പ്പൊ വേണ്ടെങ്കി പറയാൻ പറയാൻച്ചെങ്കില് അത്രയും സുഖല്ലേ.
ഏഹ് വെ ട്ടാനുള്ളൊരു
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഡാ
ആഹ് കേക്ക്ണ്ട്
എടക്ക് പോണുണ്ട്ല്ലേ എടക്ക് പോണ് ണ്ടേ
ആഹ് എടക്കെടക്ക് പോവ്ണ്ട് കിട്ടാതാവ്ണ്ട് കേൾക്ക്ണില്ല ക്ലിയർ കമ്മിയാവ്ണ്ട് ഈ മഴയായിട്ടാണോന്നാവോ
ആഹ് അങ്ങനെ ചെലപ്പണ്ട് ഇതേ പോലെ നെ നെറ്റ് വർക്കിന്റെ ഇഷ് ഷു വെര്ന്ണ്ട് ചെല സമയത്തൊക്കെ വെര്ന്ണ്ട്. പിന്നെ
ട്
ആഹ് ഇപ്പൊ ക്ലിയറായിട്ട് കേക്ക്ന്നുണ്ട് ആഹ് അത് ഓലോട് പറഞ്ഞില്ലേ പിന്നെ അത് കൊ കൊണ്ടോവൻ ആരോടാ പഞ്ഞേ ഇജ്ജ് ഹലോ ഹലോ ഹലോ ഹലോ